ഹലോ കേക്കാവോ
ഹലോ
കേക്കാവോ
ക്കാൻ പറ്റുന്നുണ്ട് ഹലോ കേ
ആ ആ ആഹ് ഉണ്ട് ഉണ്ട്
ആ അവിടെ എല്ലാവർക്കും സുഖായിട്ടിരിക്കുന്നോ ഊണൊക്കെ കഴിഞ്ഞു ആഹ എവിടെ കിടക്കുന്നു
ആ ഉം ഇെങ്ങനെ ഉണ്ടായിരുന്നു മഴയൊക്കെ ഉണ്ടോ
മഴയില്ല ഇവിടെ നല്ല വെയിലാണ് ആ നല്ല തുണികളെല്ലാം ഉണക്കി ആ നല്ല അന്തരീക്ഷം നല്ല വെയിലുണ്ട് അവിടെ എങ്ങനെയാണോ
ആ് ഇവിടെയും മഴയൊന്നുമല്ല വെയിൽ ഇന്ന് അതുകൊണ്ട് ഒരാഴ്ചയോളംള്ള തുണിയല്ല ല്ലാം ഉണക്കിയെടുത്ത്
അതെ ഉം പിന്നെ എങ്ങനെയാണ് പാട്ടൊക്കെ കേക്കാറുള്ള വ്യക്തിയാണോ
ആഹ ആഹ പാട്ടൊക്കെ ഇഷ്ടവാ ഞങ്ങട ഇപ്പം കുടുംബാമ്പലത്തിലേക്ക് ഞങ്ങള്ൾ പാട്ട് പഠിച്ചൊണ്ടിരിക്കുവ ഭജന ഉം ആഹ അങ്ങ് വലുതാട്ട് പാടത്തൊന്നുംല്ല എന്നാലും ഒരുവിധം നമ്മുടെ കുടുംബാമ്പലം അ അതകുമ്പോ നമ്മക്ക് പിന്നെ കൊഴപ്പല്ലല്ലോ
ആഹ ഭക്തയാനങ്ങളൾായിരിക്കും അല്ലേ അമ്പലത്തിൽ പാടുന്നത് ആഹ എല്ലാരും കൂട അപ്പൊ നല്ല രസായിരിക്കും
ആഹ ഒന്നാമത്തെ ദിവസം ഭക്തികാനം ആ ഇത് രണ്ടാമത്തെ ദിവസം കുത്തിയോട്ടച്ചവിടെ രണ്ടു ദിവസത്തെ പരിപാടി എന്ന അ വെയിലുള്ളത കൊണ്ട ഇന്ന് പന്തലിടൻ ആൾക്കാാര് വന്നു അപ്പ നമ്മുടെ നമ്മുടെ മുറ്റത്ത് ഇന്നൊണ്ട് നോക്കിയാൽ കാണാം അമ്പല അത്രേയും ഇതേ ഉള്ളൂ അപ്പൊ എന്ത ആളുകളൾ ഇന്ന് പന്തലിടുന്നു
ആ ഇവിടെ ഇവിടെ ഞാനങ്ങനെ പാടത്തൊന്നുമില്ല പക്ഷെ പാട്ടൊക്കെ കേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുളിക്കുമ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോഴ നമ്മെ മൂളിപ്പാട്ട് പാട
ആഹ നമ്മൾങ്ങനെ നാമൊക്കെ ചെല്ലത്തില്ലേ
ആഹ നാമൊക്കെ ചെല്ലാറുണ്ട് കുട്ടിയായിട്ടിരുന്നപ്പോ എന്ത് നാമം ചൊല്ലയിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെില്ല ഞങ്ങളടെ ഒരു കൂട്ട കുടുംബമായിരുന്നു ഒത്തിരി ചേട്ട ചേട്ടന്മാരും ചേത്തിമാരും എല്ലാരും ഒക്കെ ഉള്ളതിന്റെ പേര് അങ്ങനെ ഇവിടെ നാമച്ചൊല്ലലിലൊന്നുമല്ല വിളക്ക് എത്തിക്കുമ്പം അമ്മ മാത്രം രണ്ട മൂന്ന് വരി നാമ ചോല്ലും അത്രേള്ളു ഇവിടെ വന്ന് അങ്ങനെ നാമം ചെല്ലുന്ന ശീലൊക്കെ പോയി പിന്നെ അപ്പുറത്ത്പ്പറത്ത്ങ്ങ് അടുത്തടുത്ത് ആളുകളാണേ വീടുകളൊക്കെ അടുത്തടുത്താണ് അന്നേരം ആ ഒരു അതൊണ്ട് നാമം ചൊല്ലാറില്ലേ ഇവിടെ പക്ഷെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നമ ഒക്കെൊല്ലു അത് എന്നും വൈകിട്ട് വിളക്കത്തിച്ച് നാമൻ ചൊല്ലും ഇവിടെ ഇപ്പം ചില അമ്മയാണ് വിളക്കൊക്കെ കത്തിക്കുന്നത് അമ്മക്ക എന്തെങ്കിലും വയ്യ അല്ലെങ്കിൽ അമ്മക്ക് ആ കുളിച്ചില്ല അങ്ങനെയൊക്കെയള്ള സന്ദർഭത്തിൽ മാത്രേള്ളൂ ഞാൻ പോയി വിളക്കത്തിക്കുന്ന
ഉം
ഹലോ പിന്നെ ബുക്സ് ആ പൂജാമുറിണ്ട്. എന്ന എങ്ങനെ ബുക്സൊക്കെ വായിക്കുന്ന ആളാണോ
ആഹ് ഞാനിതോട്ട് മോന് സ്കൂളിൽന്ന് അവർക്ക് എല്ലാം വെള്ളിയാഴ്ചയും ലൈബ്രറിന്ന് നമുക്ക് ഓരോ പുസ്തകം കൊടുക്കും അത് നമ്മുക്ക് ഇഷ്ട ഇള്ളയൊക്കെ എടുത്തോണ്ട് വരാം. അങ്ങനെ ബഷീറിന്റെ ഒക്കെപ്പ നോവൽ എടുത്തോണ്ട് വരുവേ. നമ്മളപ്പോ വായിച്ചിട്ട് അത് ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുത്താ മതി.
ആഹ് തിരിച്ച് കൊടുക്കണം.
ആഹ് അത് നമ്മള് നഷ്ടപ്പെടുത്തരുത് നമ്മള് നഷ്ടപ്പെടുത്തിയ ആ പുസ്തകത്തിന്റെ- വെല നമ്മള് കൊടുക്കണം.
കൊടുക്കണം ആഹ് ഞാൻ പഠിച്ചൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ലൈബ്രറിന്ന് എടുക്കാൻ പറ്റുവായിരുന്നു. ഞാന് അന്ന് ഇഷ്ടംപോലെ നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട്. എന്താ ഇപ്പൊ സിനിമയായിട്ട ഇറങ്ങിയില്ലേ ആടുജീവിതം
ആഹ് ആഹ് ആഹ് പൃഥ്വിരാജ് ആ പൃഥ്വിരാജ് അഭിനയിച്
ആഹ് അതെ ആ ആ നോവല് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ ഇന്ദുലേഖ അങ്ങനെ കൊറെയേറെ നോവലുകള്. ഒക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ കുട്ടിയായിരുന്നപ്പഴേ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു ബാലരമ ബാലഭൂമി അങ്ങനൊള്ള കളികുടുക്ക എല്ലാം മുടങ്ങാതെ വീട്ടിൽ വേടിക്കുവായിരുന്നു. അങ്ങനെയൊക്കെ വായി- ക്കാറുണ്ടായിരുന്നു അങ്ങനെ വായനോട് ഭയങ്കര ഇഷ്ടാണ്. അതെ അതെ ഇപ്പം നമുക്ക് മൊബൈലന്
ഇപ്പൊ എനിക്ക് തോന്നുന്ന് പോ നമ്മൾടെ പണ്ടക്കെ ഇത് ഏതൊരു പേപ്പർ കിട്ടിയാലും വായിക്കും, ഇപ്പോഴത്തെ പുള്ളേർ അ വായന കുറവാ.
ആ അവർക്ക് വായന കുറവാണല്ലോ അവർക്ക് ആണാണ് അവർക്ക് ഈ ഫോണിനോടാണിഷ്ടം. അതിൽ വീഡിയോ കാണുക, ഗെയിംസ് കളിക്ക്യ.
ഉം പണ്ട് നമ്മൾ ആന്ന പിന്നെ സ്‌കൂളിന്ന് അമ്മക്ക് പുസ്തകം കിട്ടിയാ തന്നെ അതെല്ലാം എടുത്ത നോക്കുവാർന്ന് ഇപ്പൊ പുള്ളാർ സ്‌കൂളിന്ന് പുസ്തകം കൊണ്ടുവന്ന് അതെടുത്ത് അതേപോലങ് കൊണ്ട് വെക്കുവ നോക്കത്തില്ല
അതെ വായിക്കില്ല
വായിക്കത്തില്ല
എന്റെ മോ മോനാണെങ്കില് കൊച്ചു കൊച്ചു ചെറിയ ചെറിയ കഥ കഥകളുള്ള ചര് കുട്ട്യ- ളല്ലേ അവർക്ക് വൽതാട്ട് വായിക്കാവുള്ള ഇതില്ല അപ്പൊ ചെറിയ കഥകളിലൊക്കെയുള്ള ചെറുകഥയുടെ പുതകംക്കെ ടീച്ച കൊടുത്തു വിടും. അപ്പൊ വായിക്കാൻ പറഞ്ഞ കഴിഞ്ഞാൽ കഴിയുകയല്ല അങ്ങ് കളിക്കണം കളിക്കണം എന്നുള്ള വിചാരാണ് വായി കീത്ത ഇല്ല സ്കൂളിന്ന് വന്ന കഴിഞ്ഞാൽ കൊറച്ചു നേരം ഫോൺ കാണും. ആ പിന്നെ വേൽ കഴുകും ഫുഡ് കഴിക്കും ആ എന്നിട്ട്ന്ന ട്യൂഷനിലെ ഹോം വർക്ക് എഴുതും അന്നേരത്തേക്ക് പിന്നെ ട്യൂഷന് പോവാൻ സമയാവും ട്യൂഷന് പോയി പഠിച്ചിട്ട് വന്ന കഴിഞ്ഞാല് പിന്നെ അമ്മുക്ക് ഹോംവർക്കൊക്കെ കഷ്ടിച്ച് സ്കൂളിൽ എഴുതിപ്പിക്കാനേ സമയമള്ളു അമ്മുക്കും കുഞ്ഞുങ്ങളൊയി നേര
ആ ഒത്തിരി നേരം ഇരിക്കാനൊക്കത്തില്ലല്ലോ ഹലോ
ആഹ് അതെ പിന്നെ അപ്പഴത്തെ ത്തേക്ക് രാത്രിയാവും ഒൻപത് മണിയ ആവും കേക്കാൻ പറ്റില്ലേ ആ
ഹ
പിന്നെ രാത്രി ഒൻപത് മണിയകും പിന്നെ കൊണ്ടുപോകും കുട്ടികൾക്ക് ചോറ് കൊടുക്കും പിന്നെ ഒന്ന് ടൈംടേബിളും പുസ്തകങ്ങളും എല്ലാം അടുക്കി വെക്കും പിന്നെ അവർക്ക് നാളെ സ്കൂളിലോട്ട് അപ്പൊ പിന്നെ പോവണ്ടേ അന്നേരം പിന്നെ രാത്രി അങ്ങോട്ട
ഉം
ഇവിടെയും മോള് അത് കൊണ്ട് മോള് പത്തിലായത് കൊണ്ട് അവക്ക് ആ ആറ് മണിയാകും ട്യൂഷനും കഴിഞ്ഞ് വരുമ്പോ പിന്നെ വന്ന് കുളിച്ച് വല്ല ചായയും കുടിച്ചിട്ട്, അവള്. പഠിക്കാനിരിക്കും
പഠിക്കാനിരിട്ട് ഇപ്പൊ ട്യൂഷനീന്ന് പറഞ്ഞേക്കുന്ന നാലു മണിക്കൂ മണിക്കൂർ പഠിക്കണമെന്ന് അപ്പം പിന്നെ അത് പഠിക്കും, പിന്നെ അഞ്ച് മണിക്ക് എ അവള് എനിക്ക് ഇന്ന് പറയുന്ന കേട്ട് എനിക്ക് ഉറങ്ങാൻ പോലും ഓക്കത്തില്ലമ്മേ, എനിക്കങ്ങ് ഉറങ്ങാൻ കൊതിയ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് പുള്ളാര്ക്ക്
ആ, അ
ആ പറഞ്ഞത്
പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം നമുക്ക് ടെൻഷൻ കൂടെ പഠിക്കുന്ന കുട്ടികൾകാട്ട അപ്പൊ അതിന്റെയും കൂടെ ആ ഒരു ഇത് ആ അങ്ങനാ
അ
ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങക്ക് ഇങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലായിര്ന്ന് കേട്ടാ. ആ, ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കും ആ ആ പഠിക്കുന്നതിനെക്കാട്ടി ഫ ഫസ്റ്റില് സീരിയലുകളെല്ലാം കാണും. ടിവിയില് എല്ല ദിവസവും മുടങ്ങാതെ സി ആദ്യത്തെ എക്സാമിന് ഞാൻ സിരിയൽ കണ്ടിട്ട് പോയി സ്കൂളിലു ഉുള്ളവർക്ക് പറഞ്ഞുന്ന അവരുടെ വീട്ടിലൊന്നും സീരയൽ കാണാൻ ആ സമയത്ത് സമ്മതിക്കത്തില്ല.
ഉം ഉം
അവർക്കൊക്കെ പത്ത് എ പ്ലസ് വേണംഎന്നൊക്കെ പറഞ്ഞു വീട്ടിന്നെപ്പോഴും വഴക്കും അങ്ങനെ അങ്ങനൊക്കെ ആയിരുന്നു
ഉം
അ ഞങ്ങളൾ ഞാനല്ല എന്റെ അച്ഛനും അമ്മേം ഒന്നും പിന്നെ നമ്മളെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മള് സ്വയം
ആ അതാ ഇമ്മടെ മോളോടും പഠിക്കും പഠിക്കന്നും പറഞ്ഞു നട സീരിയല് ഞാാന് അങ്ങനെ അങ്ങ് കാണാറില്ല ഒരെണ്ണം കാണുവായിരുന്നു നമ്മടെ ഏഷ്യാനെറ്റിലെ മഴ തോരും മുൻപേ
ആ
ഉം, അത് കാണുവായിരുന്നു അതിപ്പം പു ള്ളാർക്ക് ഈ പാട്ട പുസ്തകവും കൂടെ ആയതൊണ്ട് പിന്നെ ടീവിവെപ്പൊന്നും അങ്ങനില്ല. ടിവി ഒക്കെ പിന്നെ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ റീൽസ് പോലെ ഇങ്ങനെ വ വരുവല്ലോ, സീരിയലിന്റെക്കെ എപ്പിസോഡുകൾ ഇങ്ങനെ, അതൊക്കെ ഇരുന്നു കാണും. അല്ലാതെ സീരിയല ആയിട്ട് അങ്ങനെ കാണ കാണലില്ല
ഞാനും കൊ കൊറെ ഏഷ്യാനറ്റിനകത്ത് കൊറെ സീരിയലൊക്കെ ആഹ് കാണും ഇവിടുത്തെ അമ്മ ഏഷ്യാനെറ്റിലെ ഫുൾ സീരിയലും കാണുന്ന ആളാണ് പിന്നെ ഞാനും കുറെ സീരിയലുകളൊക്കെ കാണുമായിരുന്നു
ആ. പിന്നെ താഴെ വരുന്ന കാണാനുള്ള മടിന്റെ പിന്നെ ഹോട്ട്സ്റ്റാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഫോണിനകത്ത് അപ്പൊ നമ്മുക്ക് എപ്പ വേണെങ്കിലും സീരിയലുകളൊക്കെ കാണാലോ. പിന്നെ പണ്ട് കുട്ടിയായിരുന്നപ്പൊ കാണുന്നത് സീരിയലുകളൊക്കെ കുങ്കുമ്മപൂവ് എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അന്ന് കടംമ്പറ്റത്ത് ആ എനിക്ക് കടമറ്റത്ത് കത്തനാരൊക്കെ ഭയങ്കര ഇഷ്ട യിരുന്നു അന്നൊക്കെ ഞാൻ ഇതിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇപ്പൊ ഹോട്ട്റ്റാർ ഉള്ളതിന്റെ പേരില് അവിടെ പോയി കുട്ടികൾക്കും വെച്ച് കൊടുക്കും ഞാനും കാണാറൊക്കെയുണ്ട് കടമറ്റത്ത്
ആ അയ്യോ അതൊക്കെ അന്ന് പത്ത് മണിക്കാ അപ്പൊ പണ്ട് കണ്ടിട്ട് അപ്പുറത്താ മാമന്റെ അംങ് പോയി കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പേടി ടിയാണ്.
ആ.
കത്തനാർ.
കത്തനരൊക്കെ
ഉം.
അങ്ങനെയാണ് ഞാനിപ്പോ അതെല്ലാം കുട്ടികൾക്ക് വെച്ച് കൊടുക്കും. പിന്നെപ്പ ഞങ്ങള് എന്താ ആ കുട്ടികൾ
ഉം.
പ്രേദങ്ങളുടെ സിനിമയല്ല അപ്പൊ ഇനി മലയാളം തമിഴ
ആ.
സിനിമ വിഷയം പ്രേത സിനിമ. ഒ ടിടി നേർത്തിട്ട് കാണാം അപ്പൊ നമ്മുക്ക് കാണാൻ പറ്റും. മനസ്സിലാവേ ചെയ്യും
ആ.
ആ പ്ര അങ്ങനെയുള്ള സിനിമകളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടാട്ടോ അവിടെ
ആ അയ്യോ ഇവിടെ രണ്ടിനും പ്രേതങ്ങളടെ സിനിമ ഇഷ്ടവാ. അതിന് മോന് കിടക്കുന്നതിന് മുന്നേ ഫോണിനകത്ത് ഒരു ഹൊറർ സ്റ്റോറി വെക്കും കാർട്ടൂൺ ഉണ്ടല്ലോ. ആ ഹൊറർ അത് വെച്ച് അവൻ അതെല്ലാം കണ്ടിട്ട് അവൻ കിടന്നുറങ്ങുന്നു ഉം. പിന്നെ പ്രേതപ്പടമൊക്കെ ടി വി വരുമ്പോഴൊക്കെ ഇരുന്ന് കാണും.
ആ ഞാനും അങ്ങനെയാണ് കുട്ടികളുടെ കൂടെ ഞാനും ഇരുന്ന് കാണും എനിക്കും ഇഷ്ടം ആണേ
ആ ആ. ആ ആ.
ആ ശരി.
ശരി.